ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേക്ക്ണ്ട് എന്തൊക്കെ പാട് സുഖല്ലേ ആഹ് ചോറൊക്കെ വെയ്ച്ച ചോറ് വെയ്ച്ച
ഓഹ് ഓഹ് ചോറൊക്കെ കയ്ച്ച് ചോറയിച്ച് അപ്പൊ കെട് ക്കാൻ മാണ്ടീട്ട് ഓഹ് ഓര് കെട്ന്ന്
ആഹ് കുട്ട്യാളൊറങ്ങ്യ ആഹ് ആഹ്
രാവിലെ മദ്രാസ് പോവാന ആവുമ്പോളേക്കെ എണീക്കണല്ലോ അന്നപ്പോ നേർ പ്രത്യേകം എടുത്തു കുറച്ച് നേരത്തെ വായിക്കാൻ പറഞ്ഞേൽപ്പിക്കും ഉം അപ്പൊ ആറേ കാലമ്പക്ക് എത്തണല്ലോ
എല്ലാ കാ കാക്കൊക്കെ എത്ര വേഗ ഒക്കെ ഒറങ്ങോ പിന്നെ വേറെ എന്തൊക്കെ മക്കളൊക്കെ വിളിച്ചീന്നാ?
ഓഹ് വിളിച്ചി നാളെ പോണം ലീവാ നാളെ ലീവാണ്
തെന്നെ
ആക്കും ഉം നാളെ എന്താക്കും ഉം കൊണ്ടാ ഒരാള് ഒറ്റക്ക് വെരും ഒരാളെ കൂട്ടാൻ പോണം
ഇങ്ങളും കാക്കും കൂടി പോവു
ആഹ് ആഹ് ആഹ് പോവാ ആപ്പൊ രാവിലെ പോണോ
ആണ്ലേ പിന്നെ
പിന്നെന്താ മക്കള് ഒറങ്ങിയോ
വേറെ എന്തൊക്കെയാ എന്തായി മിഷീനൊക്കെ ശരിയായ തിരുമ്പലൊക്കെ കെയിഞ്ഞാ അല്ലെങ്കിൽ പൊയെ പോയാ? ആഹ് അപ്പൊ ചക്കോ ചക്കന്ന് പിന്നെ നല്ല രസണ്ടായി കുട്ട്യേക്ക് വൈകുന്നേരം കൊടുത്ത് അപ്പോഴാണ് ചക്ക വീണ് ക്കണത് അപ്പൊ വെറ്തൊന്ന് എളച്ചി കൊത്തി പറച്ച് ച്ചോക്കിയതേനി അതാണ് നല്ല രസോണ്ട് അപ്പ പറച്ചിട്ടും പറച്ചിട്ടും ചെയ്യല്ലാ ഏഹ് പയ്ത്തത് ന്ന് പറഞ്ഞാല് അലിയാത്ത ഐറ്റം വരിക്കച്ചക്കാന്ന് പറയില്ലേ അതാണ് അപ്പൊ അതൊക്കെ കൂട്ട്യേക്ക് അതൊക്കെ കൊടുത്ത് ഇക്ക വന്നത് ബാങ്ക് കൊടുത്തേനെ മഹരിബാങ്ക് കൊടുത്തേൻ്റെഷാണ് ഇക്കാക്കും കൊടുത്ത് അങ്ങനെയൊക്കങ്ങ് ട്ട് അതൊക്കെ തിന്നിട്ട് കെടന്നൊറങ്ങണം ഞാന് മോന് ഇവിടെ കെടക്കണം ഈ മക്കള് രാവിലെ പോണ കാരണേ നല്ല ഒ ഒറക്ക് വന്നിറ്റ് ഇങ്ങനെ നിക്കാണ് അപ്പൊ ഓന് ക്ക് ഞാനൊപ്പം കെടക്കണന്നാണ് അപ്പ ഞാ പറഞ്ഞ് ഇവിടെ കെടന്നോണ്ട്
ആഹ് രാവിലെ ഇവലെ ഇങ്ങോട്ട് വിളിച്ചാ ഇങ്ങോട്ട് എണീക്കൂലാ പിന്നെ മയിം കൂടിയാണെ പിന്നെ തീരേം പറ
പറിം വേണ്ടാ എങ്ങനാ മദ്രസക്ക് പോക്ക് വണ്ടീത്തെന്നെയാണോ?
അല്ല ഇവിടെ അടുത്തന്നെ കൊറച്ചങ്ങ് പോയാ മതി ഉം ഒര് അഞ്ച് ആഹ് ഏഹ് ഏഹ് അഞ്ച് മിനിറ്റും വേണ്ടാ
ആഹ് അപ്പൊ ഇങ്ങനെ വെ വെരുമ്പ വണ്ടി ഏൽപ്പിച്ച്ക്കാണ് പക്ഷെ ഈ ബസ്സൊക്കെ പോണെ വാ ഏഹ് റോട്ടിന്റെ അട്ത്തായതുകൊണ്ട് ഏഹ് അയിത്തെ അരൂ കൂടെ വരണ കാരണം പേടിയായിറ്റെ പിന്നെ കുട്ടികള് ഇങ്ങണ്ട് നടന്നെത്തുമ്പോത്തിന് സ്കൂൾ വണ്ടിയൊക്കെ വന്ന് പോവും ചെയ്യും കാരണം പിന്നെ അങ്ങനക്കെ
ആഹ് എന്നിട്ട് എന്താണ് പിന്നെ ഇന്നട് ച ചക്ക പുയുങ്ങും ചെയ്തോ ചക്ക പുയ്ങ്ങേ ചെയ്തോ ചോയി
പുഴ് പുഴ്ങ്ങല്ലാ പൊവ്ത്തതാണ് വരിക്കച്ചക്കാ അലിയാത്തായിറ്റം നല്ല മധുരള്ള ആ ഒര് പൊളിച്ചാ തന്നെ ഒരു പൈനാപ്പിളിന്റെ ഏഹ് പൈനാപ്പിളിൻ്റെ രുചി അത് പൊളിക്കുമ്പോ തന്നെ നല്ലൊരു സ്മെ സ്മെല്ലും വെരും നല്ല ചക്
ആണ്ല്ലേ ആഹ്
പിന്നെ മറ്റേ ഒര ബട്ടർ അടിച്ചീര്ന്ന് ബട്ടർ അടിച്ചപ്പോ അത് രസം ഇതുണ്ടായിന്ന് അതും കാക്കാക്ക് കുടിക്കാൻ കൊട് ചക്കൊക്കെ തിന്ന്പ്പം കെടന്ന് ചോറൊന്നും വെയിച്ചി ഞാനാണെങ്കി ഇന്ന് ചോറ് തെയ്യാതായ അപ്പം കൊറച്ച് ചോറ് വെക്കും ചെയ്ത് അവിടെണ്ട് കുട്ടികൾ വൈകുന്നായപ്പോ ബ്രെഡും മുട്ടയും മറ്റേത് മറച്ചൊക്ക എന്ത കണിച്ച ആഹ് പിന്ന ഇന്ന് വീട് പണി നോക്കും വേണ്ടീട്ട് കല്ലിന് ആ കല്ലിന് കല്ല്ടു വാന് ഒരാള് വന്നിനു ആഹ്
കല്ല്
കല്ലേ വിടുപണി നടക്ക ണ്ട് അപ്പൊ അവിടെ കല്ല് കൊടുന്നു വക്കാൻ വേണ്ടിട്ട് റോ ട്ടുമ്മരാണ് കല്ല് ഇറക്കിച്ചക്കുന്നത് അപ്പ കല്ല് കൊടുന്നക്കൻ വേണ്ടിട്ടാണ് ആ ള് വന്നീ നു പ അയിനു പോ ഇ ചായ ബ്രഡും ഇതൊക്കെ കൂ ഉം
ആഹ് ആഹ്
ഒരാളുണ്ടായിന്ന് അർബാനയിൽ ഇങ്ങനെ കൊടന്ന് വെക്കാനെ വീടും കൂടുന്നങ്ങാണ്ട മിറ്റക്കം വണ്ടി വരല്ലല്ല ലോറിയക്ക ആഹ് ഒരാളോ അഹ് അഹ് ഇ വർക്കുംകൊണ്ട് കൊടുക്കെ അപ്പാ ചങ്ങായി പറഞ്ഞക്ക് ചക്ക ഉറയിലാക്കി
ആഹ്
തന്നാളീന്ന് ഒരാൾക്ക്
ആഹ് ആത് ശരി ആഹ്ആഹ് ആ രസം ഉണ്ടായി പിന്നെ അപ്പൊ വീട്ടിലേക്കൂടി വേണന്ന് വിചാരിച്ചുണ്ടാവോ
നല്ല രസണ്ട്അപ്പ നല്ല രസുണ്ട്
ആഹ് ആഹ് ചിലത് അങ്ങനെയാണ് ചില ചക്കൊക്കെ നല്ല മ ധുരണല്ലോ തിരുമ്പൽ എന്നിട്ട് ഒരു വേറെ മെഷീൻ കൊണ്ട വച്ചു ഇവിടാ വേറെ മിഷൻ കൊണ്ട തന്ന് ആഹ്അപ്പൊ പിന്നെ അന്നപ്പോ അതില് തിരുമ്പിങ്ങാനും കുറെ ഒക്കെ തിരുമ്പീന്ന നല്ല വെയിലുണ്ടായി നല്ലോ ആഹ്കൊഴപ്പൊന്നുല്ല ഓല് തൽക്കാലത്തേക്ക് മറ്റേത് നന്നാക്കി കി ട്ടോളു
ഞങ്ങക്ക് ഇവടെ മഴ മാറിയിട്ട് ഇടക്കിടയ്ക്ക് മഴ ചാറുക ആ വെയിലുണ്ടായിന്ന് പക്ഷെ വെയിലുണ്ടായിന്ന് പിന്നെ മഴ ങ്ങനെ ചാറും പിന്നും വെയിലറക്കും പിന്നും മഴ ചാറും അ അങ്ങനെയന്ന് വെല്ല്യഉഷാർണ്ടായി നീലവിടെ
ഇവിടെ വൈകുന്നേരമായപ്പാണ് വെയിലറക്ക അല്ല മഴ പെയ്തു തുടങ്ങിയത്
ആഹ് ഇന്നെന്താ ഇന്നെന്താ ചോറ്ക്ക് കറിയൊക്കെ
ചോറിന് കറിന്ന് വെച്ചാല് പിന്നെ പയറിന്റെ കറി ഇന്ന അങ്ങനെ ഒന്നും ആക്കില്ല ഇന്ന അങ്ങനെ ഒന്നും ആക്കിയില്ല
തന്നെ ചോറ് കൊടന്നാ
ഇല്ല ഞമ്മള് ന്ന് പുറത്ത് പോയിനല്ലോ പുറത്തു പോയി ഞാനും ആഹ് പിന്നെ ഇണ്ടായിന കൊറച്ച് ചോറ് ഇവിടെ ഇണ്ടായിനേ അപ്പൊ അതു കറിയൊക്കെ അങ്ങനെല്ലോടയും തട്ടി മുട്ടി പിന്നെ മാങ്ങ ഉണ്ടായിനും പിന്നെ കർമോസ വാങ്ങികൊണ്ടുവന്നിനു അത് ജ്യൂസടി ച്ച് വൈകുന്നേരം പിന്നെ മാങ്ങയൊക്കെ തിന്നപ്പോഴേക്ക പിന്നെ
ചോറാ ചോറ് വേണ്ടാ ശരിയന്നെയാണ് എന്തായാലും
അങ്ങനെയല്ല പുറത്ത് പോയിക്കുകയാണെങ്കിലും ഉം പുറത്ത് പോയിയ്ക്കുകയാണെങ്കി ഇലോന്തോര് ക്ഷീണണല്ലോ
ആഹ് ശരിയാണ് ഞമ്മ പോവാ നല്ല കെട്ടാ കാട്ടി പോകും പോയി വന്നാ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിട്ടിട്ട് കെടന്നാ മതി വണ്ടിയിലാണെങ്കിലും കൂടിട്ട് ഒരു ഒരു രസംണ്ടാവില്ല പോവാ നല്ല രസത്തി പോവും പോയി വന്ന നേര്ക്ക് പറയുകയാണെങ്കില് ആഹ് പോയി വന്ന് ഒരു പാത്രം പോലും കഴുകി ക്കാനോ ഫ്രിഡ്ജി ബാക്കിയുള്ളത് എന്തെങ്കിലും ട്ത്ത് ഫഡ്ജിക്ക് ടുത്തെക്കാനോ അതിനും കൂടെ നമക്ക് വെജ്ജ
ന്ന് തിരിച് വരുമ്പോ നമ്മക്ക് ഭയങ്കര ക്ഷീണ പിന്നെ ഉം കൊറച്ച് ദൂരം കൂടിയാകുമ്പോ പിന്നെ പറിയും വേണ്ട തലവേദന മുന്നില് വരും ഇപ്പൊ ഇന്നിപ്പോ കൊഴപ്പൊന്നുല്ല എല്ല ഞാൻ വിചാരിച്ച് തലവേദന വന്നി കിടന്നോവോന്ന് വിചാരിച്ചു ഞാന് ചെന്ന് ഭാഗ്യത്തിന് കുഴപ്പമൊന്നും വന്നില്ല
അ ആഹ് എന്തായി കൈ വേദന
അത് കൊറവുണ്ട് ഉം കൊറവുണ്ട് മ ഗുളിക ങ്ങനെ കുടി ക്കേനെണ്ട് ഓഹ് അപ്പൊ ഗുളിക കുടിച്ച് കഴിഞ്ഞിട്ട് ആഹ് എല്ലരൂടി ആവുമ്പോ രസണല്ലോ ഉം ആഹ് കുറചൂസം ആയല്ലോ പോയിട്ടേ അപ്പൊ പിന്നെ ആദ്യയിട്ടാണല്ലോ മോളും പോയത് മറ്റോന് പിന്നെ തയങ്ങിയല്ലോ
ആഹ്
അപ്പോ നാളെല്ലാരൂടി ആവുമ്പോ രസണ്
ആഹ് ആഹ് ആഹ്
പിന്നെ കെടക്കാനായോ
കെട് ഞാൻ കെടക്കന്നെയാണ് ഇവിടെ കുട്ടികളൊക്കെ ഉറങ്ങീക്ക്ണ് ഇഞ്ഞ് ഞാനൊന്ന് നീച്ച് പോയോക്കട്ടെ വതിലൊന്നും അടച്ചിട്ടില്ല ക്ക് കിട്ടാണ്ട് മൂത്ത മോന് ഒട്കോ പൊയിക്ക്ണ് നേര വെ
അഹ് ആഹ് പുയ്യപ്പളന്റെ കാക്കാൻ്റെ അസുഖ എന്തായി സുഖണ്ടോ കൊറവ്ണ്ടോ
പോയോക്കട്ടെ
അ ആഹ് പിന്നെ അല്ലാ ഹസ്ബൻഡ്റെ പിന്നെ എന്താണ് ഇപ്പം കുഴപ്പ കൊഴ
ഇണ്ട് ആർട്ടിന്റെ ഉള്ളിലു പിന്നെ എ
കേക്കുന്നില്ല ഹലോ
കോഴപ്പല്ല ഇല്ലല്ല ഇപ്പ ഉളികങ്ങനെ കുടിക്ക്ണ്ട് ഇനി കാണിക്കാൻ പോവാണ്ട് പോണം അതൊക്കെ തന്നെ
ആഹ് ഇപ്പൊ പോവല്ണ്ടോ കടെ പോവല്ണ്ടോ
അലോ ആ
കടേല് പോവല്ണ്ടോ ചോയ്ക്ക വേറെന്ത് നല്ലതന്നെ ആഹ് ഇപ്പ കേൾക്ക്ണ്ണ്ട് ചെല സമയത്ത് കേൾക്കാണ്ടായി പ്പോവ്ണ്ട് ആഹ് ചെല സമയത്ത് കേക്കാണ്ടായി പോണ്ട് കേക്ക്ണില്ല
ആഹ് കടെ പോന്ന് ഇന്ന് വേഗം വന്ന അധികം നേര ന്നും നിക്കുല ഉല
അഹ് ആഹ് വേറെ വേറെ ജോലിക്കാര്ണ്ടേയ്ക്കും ആഹ് ആഹ് വേറെ വേറെ ആരോണ്ടോ അവ്ടെ നിക് ക്കാന് വേറാള്ണ്ടോ പണിക്കാര്ണ്ടോ
ആഹ് അതിവ്ടെ റെയ് റെയ്ഞ്ചിന്റെ പ്രശ്നാണ് ആഹ്
അപ്പോ പോർട്ടെയ്യെണ്ടി റെയ്ഞ്ച്ള്ളെ എതിലെങ്കിലും പോർട്ടെയ്താതി
ആഹ് ഇന്നേ സംഭവെന്താന്നറിയോ ഇന്ന് ചൊവ്വായ്ച്ചെല്ലേ ഇന്നേ ചൊവ്വായ്ച്ചെല്ലേ ഏഹ് അട് ത്തയ്മ്പത്പ്പെണ്ടെടീ പിന്നേ ക്ഷെ കൊർച്ച്ട്ട് പിന്നെ ആഹ് നാളെള്ളെ എങ്ങെനെ ക്ക്ണെ കടേണോന്ന്